ആ എന്താ വിശേഷങ്ങള്
എന്താ വിശേഷം സുഖാണ് അവിടെങ്ങനെ അല്ലല്ലാ ഇപ്പ ങ്ങനെ
ആ ഫുഡ് കഴിക്കൽ ഒക്കെ കഴിഞ്ഞാ
ഫുഡ് മോന് കൊടുത്തു ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞാനും മോനും കഴിക്കാനുണ്ട് ചെരിയാൾക്ക് കൊടു
അതെല്ലേ ഇക്ക ഉണ്ടവിടെ
ഇല്ല ഇക്ക ഇന്ന് വൈകും വരുവയിരിക്കും
അതെ ഇനിയിപ്പോ എന്നാ ആള് പോയിട്ട് ഇനി എന്നാ വര
ഇനി പോയിട്ട് എന്നാ വരാ ഇപ്പൊ കൊറച്ച് ദിവസം ആയിട്ട് ഡെയിലി പോവാണ് അതിൽ ഇടക്ക് ഇപ്പ ഉണ്ടാവും കൊറച്ചേസലൊക്കെ പോയാ രണ്ടു ദിവസൊക്കെ നിൽക്കും
ഓ ഓ ഓ അത് ശരി
പിന്നെ അവിടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞോ ഞാൻ എന്റെ മോനെ കൂട്ടീട്ട് ഇവര് ചോദിച്ച ഇപ്പഴേ ഓര്ക്ക് വെളിപര് പാടിണ്ട്റഞ്ഞപ്പോ അപ്പ ഞ്ഞി അപ്പ കൊട്ത്തില്ലാന്ന്ണ്ടങ്കി പിന്നെ അത് കിട്ടൂല ഓഡറ്.
അതെലേ ഞാൻ ഇക്കാനെ കുട്ടീട്ടാപോയിന്നാ വിചാരിച്ച്. ടിക്കാന്റെ ഫോണിക്കാണ് മെസ്സേജ് വര്വാന്നൊക്കെ പറഞ്ഞപ്പഴേ
മ്പറാണ് അവ്ടെ കൊട് ട്ണത് അപ്പൊ അയാൾ അങ്ങനെയണ്ട് വിട്ന്നതാണേ.
ഓ അല്ല അയ്ന്റെ ഐഡി എട്ക്ക്‌മ്പോ ഇക്കാടെ നമ്പറിലാ എട്ത്ത്ക്ക്‌ണേ?
ഏല്ലല്ല. അന്റെ ഡിഷ്നറി ‌മേടിച്ച്ണ് ആഹ് അവ്ടെ അവ്ടെ അയാൾക്ക് വാട്സ്അപ്പ് കൊട്ത്തിക്കണത് വെ ഇക്കന്റെ നമ്പറാണേ. ആഹ് അപ്പൊ ഓല് വാങ്ങ്മ്പോ ന നിങ്ങളെ നമ്പർക്ക് ബില്ലിട്ട് തരാറയ്മ്പം ഓര് ഓരോ നമ്പറങ്ങട് കൊടുക്കും ഇക്കാന്റെ കൂട്ടില് ഞാൻ പോവലേ. പ്പ ആദ്യായ്ട്ടാണ് ഇവന്റെകൂടെ പോയത്.
അതെ അതെലെ യ്യ് വിളിച്ചപ്പോ ഞാൻ തെര ക്കിലാര്ന്നേ ഞാന് മോൾടെ ടീച്ചറെ കല്യാണത്തിന് പോയ്ക്കാരുന്നു. തിരുവനന്തപുരത്ത്ക്ക് ആഹ് മിഞ്ഞാന്ന്പോയിട്ടാ അന്ന് പുലെർച്ചെ ത്തിയതേപ്പ കൊറേ പണികള് പെന്റിങ്ങ്ണ്ടാരുന്നു.
അയി ശെരി നാട്ടില്
ക്കണൊക്കെതെരക്കും അപ്പ അയ്ന്റെ എടേല്ഇൻക്ക് ഒര് കോള് വന്നു അയ്ന്റെ എടേല് ഉപ്പ ഒന്ന് വിളിച്ചു അങ്ങനെക്കെയ്ട്ട്. തെരക്കയി അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല കോള് വന്നതേ.
ആഹ് ഞാൻ വിജാരിച്ചു ഇയ്യ് ഫോണ് വന്നാലും നോക്കണ്ടതാണല്ലോ മെസ്സേജ് വന്നാക്ക് മെസ്സേജിക്കൂടെ റീപ്ലൈ തരൂല്ലോ എന്നൊക്കെ വിജാരിച്ചു പിന്നെ ആരക്കാണാവോ വിളിക്ക്‌ണൊന്നൊക്കെ വിജാരിച്ച്ങ്ങനെ പിന്നെ തെരഞ്ഞോ ക്കിയപ്പോ കിട്ടി നമ്പറ്
എന്തായാലും അല്ലംതുലില്ല നല്ലൊരു ത് കിട്ടീലേ
അതലെ ആവു അത് ഭയങ്കര സന്തോഷം ഉം
എന്തായാലും മാക്സിമം എന്താണ് ഓർഡറ്ട്ക്കാൻ നോക്കിക്കോ കാരണം നമ്മ്ക്കിപ്പോത് വല്യ ചെലവൊന്നുല്ലല്ലോ അമ്മക്ക് വായകോണ്ട്ള്ള ഒര് പറച്ചിലല്ലേ വര്ണോള്ളൂ
ഒര് രണ്ട് ഈ രണ്ടാമത്തെ സ്റ്റേജിലൊക്കെ ആയിട്ട്ങ്ങനെമ്മ എല്ലാ മാസം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാല് അയന്നെ വല്യ കാര്യം
ആഹ് യ്യ് ഒര് പത്തായിരം വി വി എല്ലാമാസം ചെയ്യാൻ പറ്റണെന്ന്ണ്ടങ്കില് ഈ രണ്ടായിരത്തി സംതിങ്ങ് എന്തായാലും എല്ലാ മാസം കേറുവെ കാരണം ണ് ണ് ഞാ ന് എല്ലാ മാസം അയ്യായിരാ ചെയ്തിര്ന്നെ അത് പിന്നെ ഇന്നെകൊണ്ട് എന്താെച്ചാല് ഞാന് സ്റ്റേജ്കള് തോനെതൊനെ കേറ്ല്ലേ എല്ലാ മാസം ഇൻക്ക്‌ കേറണംന്ന് ള്ളൊരുക്ക്‌തല്ലേ? ഒര് വാശിയല്ലേ അപ്പ അത് കാരണം ഞാന് പിന്നെ ആയിരത്തിഅഞ്ഞൂറ് വെച്ചിട്ട് ചെയ്യല് തൊടങ്ങിയതാണ് ബാക്കി ഞാന് അവ്ടെങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത എടുത്തുവെക്കാണേ അപ്പൊ നമക്ക് ചെയ്യാൻ പറ്റുവാണെങ്കി സുഖാകാരണം ന്റെ ഫ്രണ്ട്സൊക്കെ പദ് പത്തും ഇരുപതും ചെയ്യ്ണോര്ണ്ട് എല്ലാ മാസവും പക്ഷേ അവർക്കൊന്നും താഴ് ത്ത്ന്ന് ഓളിയം വരാത്ത കാരണം എന്താണ് അവര്ക്ക് ഇത്ര കിട്ട്ണില്ല നേരെമറിച്ച് നമ്ക്ക് താഴത്തുന്ന് വോളിയം വര്മ്പോ നമ്മള് ഈ ഒര് എമൗണ്ട് ചെയ്യാണെങ്കി നല്ല കാര്യാണേ ഇപ്പൊ എനിക്ക്ന്ന് പറഞ്ട്ട്ണ്ടെ യ്യിൽ അയ്യായിം എല്ലാമാസം ചെയ്താലും ഇൻക്ക് അന്നൊന്നുംതാഴത്ത്ന്ന് ഓളിയം വന്നിര്ന്നില്ല അതോണ്ട് ഇൻക്ക് അഞ്ഞൂറ്റി അറുന്നൂറ്റിക്കെ അന്നെ വന്നിര്ന്നൊള്ളു
അയ്യായിരത്തിന് ചെയ്യുമ്പോ അനക്ക് അഞ്ഞൂറ്റി അറുറ്റിക്കെ സംതിങ്ങേ വര് വരുള്ളൂ
ആഹ് അത്രേന്നെ വേരുള്ളൂ കാരണം താഴത്ത്ന്ന്ള്ള ബിസിസ്സാ നമുക്ക് വരണ്ടത് ഇപ്പൊ നിനക്ക്ന്ന് പറഞ്ന്ന്ണ്ടെങ്കി നീ പത്ക്കെ എന്റെ കൂടെ ഒപ്പം വന്നതാണ് നാല് വർഷം കൊണ്ട് പക്ഷേ നിനക്ക് താഴത്ത് അത്യാവശ്യം നല്ല ഓളിയം വര്ണൊണ്ട് ന്ന നീ ഇപ്പ അഞ്ച് ചെയ്താല് ആയിരം എല്ലാമാസം അനക്ക് ക് ട്ടും എല്ലാ മാസം അയ്യായിരം ബിസിനസ്സ് ചെയ്യാണെങ്കി ആയിരത്തിന്റെ മൊകളില് എന്തായാലും കിട്ടും
അതല്ലേ
ആഹ് പിന്നെ നമ്മള് തായരാ ചെയ്യണ വെച്ചെങ്കില് രണ്ടായിരത്തി എന്തെങ്കിലും കിട്ടും പക്ഷെ നിനക്ക് ആ സൈഡില് ഈ ഓളിയ വരുന്നുണ്ടല്ലോ എല്ലാ മാസവും താഴത്തുന്ന് ബിസിനസ്സ് വരുന്നുണ്ടല്ലോ
അത് ഉണ്ട്
അപ്പൊ നിനക്ക് നിന്റെ കാര്യം മാത്രം നിനക്ക് നോക്കിയാ മതി എനക്ക്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് താഴ്ത്ത് നിന്ന് ബിസിനസ്സ്പ്പറത്ത് വരണം ബി സൈഡ് തുടങ്ങിയ അവിടെയും വരണം ഇങ്ങനെയൊക്കെ വന്നിട്ട് സെറ്റ് ആക്കിയാലാണ് എനിക്ക് എന്റെ ഓപ്പണർ വീകളൊക്കെ മെയിൻടൈയിൻ ൻ പറ്റുള്ളൂ ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ സ്റ്റാർട്ടറിന്റെ പൊസിഷനാ ചെയ്തുള്ളൂ പക്ഷെ എനിക്കാ രണ്ടായിരത്തി സംത്തിങ് എനിക്ക് കയറിയുള്ളൂ ഏഴായിരം കയറിയറിന്ന് കൊടുത്തത്
ആഹ് ആഹ് ആഹ് ഇപ്രാവശ്യം ഈ എന്താണ് ഇാ ഓപ്പണർ ആവാത്ത കാരണം
ആ ഈ അപ്പൊ ഓപ്പണർ ആയ സമയത്ത് എനിക്ക് ഏഴായിരത്തി സംതിങ് കിട്ടും പക്ഷെ കഴിഞ്ഞ മാസം അത് മെയിന്റയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞൻ ഈ സ്റ്റാർട്ടറിന്റെ ലെവല ആണ് നിന്നായിരുന്നു അപ്പൊ എനിക്ക് രണ്ടായിരത്തി ത്തി തൊള്ളായിരത്തി സംതിങ്ങോട്ടക്കെ കിട്ടിക്കണം രണ്ടായിരം സ്റ്റാർറിൻ്റേം പിന്നെ കമ്മീഷന് വേറെയും അങ്ങനെ കിട്ടിയിരുന്നത് പിന്നെ ഇനിയിപ്പ എന്താ വച്ചാല്
ആഹ്
നമുക്ക്നി ഓപ്പണർ ലെവൽ ചെയ്യുന്ന മെയിന്റെയിൻ ചെയ്യണ സമയത്ത് അയ്യായിരം അയ്യായിരത്തി സംതിങ് ആണ് നമുക്ക് കിട്ട അപ്പൊ അതെനിക്ക് ഈ മാസം മെയിന്റയിൻ ചെയ്യാൻ പറ്റും പറ്റിട്ടുണ്ട് അപ്പ ഞൻ വിചാരിക്കണം എങ്കിലും ഈള് ചെയ്യാൻ പറ്റയിെങ്കിലും ഓപ്പണർ മെയിന്റെയിൻ ചെയ്യാൻ പറ്റോ നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേജ് വേഗം കയറിയതിനു ശേഷം ഓപ്പണർ മെയിൻ്റയിൻ ചെയ്യാം
എടി ഇൻഡിലേ അടിച്ചത് സ്റ്റാർട്ടർ തന്നല്ലേ ബിഗിനറ് അല്ലല്ലോ
ബീഗനറല്ല നിന്റെൽ സ്റ്റാർട്ടർ അതാണ് രണ്ടായിരത്തിന്റെ മുകളിൽ നിനക്ക് കിട്ടിയത്
ഏഹ്
നിനക്ക് രണ്ടായിരത്തിന്റെ മുകളിൽ കിട്ടീല്ലേ
ആഹ്
ബിഗിനറിന് ആയിരത്തിയുള്ളൂ ആയിരള്ളൂ അപ്പൊ അതാ ഞാൻ പറഞ്ഞ എല്ലാ മാസവും അയ്യായിരം ബിസിനസോളിയം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് ആയിരത്തിന്റെ മോളില് കിട്ടും പക്ഷെ അയ്യായിരം ഇപ്പഴും നമ്മൾ പുറത്തുന്നുള്ള ഓർഡർ ആയിരിക്കണം എടുക്കണുന്നത്
അതെ അതെ ഉം ഞമ്മള് വാങ്ങിട്ട് കാര്യല്ല
ഉള്ളത് അയ്യായിരം റുപ്യക്ക് നമ്മള് സാധനം എടുത്തിട്ട് ആയ്യായിരം റുപ്യ കിട്ടുന്നതിന് കാര്യല്ലല്ലോ അപ്പൊ അത് മാക്സിമം നമ്മള്
ഉം നമ്മുക്ക് വേണ്ടത് നമ്മള് വാങ്ങ പക്ഷേ പുറത്തു നിന്ന് സാധനം ഓർഡർ വരണം
എന്തായാലും ഒന്ന് സീരിയസ് ആയിട്ട് എടുത്ത് നോക്ക് ഇതേപോലെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോ ഇങ്ങനെ പത്തായിരം എടുക്കാൻ ന്നുണ്ടെങ്കിലേ മൂന്ന് മാസം കൂടുമ്പോ രണ്ടേ സംതിങ് കിട്ടും എന്ന് പറഞ്ഞ കാര്യല്ലേ
അത് ശരിയാ അങ്ങനെ ചെയ്യേണ്ടി വരും ചെറിയ ആഹ് ഉം ഒറ്റടിക്ക് കിട്ടുന്നത്‌ തന്നെയ ശരിയാ ഉം പിന്നെ അപ്പൊ എൻ്റെൽ ചെറിയ പൈസ ഒന്നും വരാതിരുന്നത് എന്തുകൊണ്ടാണ്
അത് വരാതിരുന്നത് നമ്മള് നൂറ് പോയിന്റ് ഒക്കെ ചെയ്യുമ്പോ ഏഴു ഉറുപ്പ്യൊക്കെ കിട്ടുള്ളൂ
ആഹ്
ആഹ് അങ്ങനെ ഏഴ് പതിനഞ്ച് മുപ്പത് നാല്പ്പത് അമ്പത് അങ്ങനെയൊക്കെ കിട്ടുമ്പോ നൂറ് രൂപ ആവണ സമയത്താണ് നമ്മുടെ അക്കൗണ്ടേക്ക് അത് കേറുള്ളൂ അപ്പം നീയ് ചിലപ്പോ ചെയ്യണത് ഈ നമ്മള് ഇടക്കൊക്കെ അഞ്ഞൂറിന്റെ അങ്ങനെയൊക്കെ അല്ലേ പണ്ട് അടിച്ചിരുന്ന്
ഉം
ആഹ് അപ്പൊ അത് നൂറിന്റെ താഴേവും എമൗണ്ട് വന്നത് നിന്ന ഉണ്ടാവൂ ചിലപ്പോ അങ്ങനെ ലാസ്
ഈ രണ്ടേ സംതിങ്ങ് ചിലപ്പോ ഈ പത്ത് ചെയ്യണ സമയത്ത് രണ്ടേ സംതിങ്ങ് ഇൻകം വരുന്ന സമയത്ത് ആ ഇതുവരെ വരാത്തതൊക്കെ ഒരുമിച്ചിട്ടാണ് കേറിയിട്ടുണ്ടാവുക
ആഹ അപ്പൊ ഈ സ്റ്റാർട്ടറത് മാത്രമായിട്ട് സ്റ്റാർട്ടർക്ക് കിട്ടുന്നത് മാത്രമായിട്ട് എത്ര ഉണ്ടാവ കമ്പനി തരുന്നത്
അല്ല നമുക്ക് ഇതുവരെ നമ്മടേൽ പെൻഡിങ് കിടുന്ന എമൗണ്ട് എല്ലാം കൂടെ ഒരുമിച്ച കേറുക
ഒരുമിച്ച് കേറും ആ
ആഹ് ഒരുമിച്ച് കയറും എനിക്കങ്ങനെ ഉണ്ടായല്ലോ അങ്ങനല്ലേ എനിക്കാ പത്തായിരത്തി സംതിങ് ഏഴായിരേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് പതിനായിരത്തി പതിനായിരത്തിന്റെ മുകളി കിട്ടിയല്ലോ ആ മാസം മുന്നത്തെ പെന്ഡിങ് ഉണ്ടായിരുന്നു ഒക്കെന്നാ പറഞ്ഞില്ലേ ടാക്സ് കൊറ പിടിച്ചു അങ്ങനെ കുറേ പ്രശ്നങ്ങള്
ആഹ
അങ്ങനെ പെൻഡിങ് കൊണ്ടാണ് ഒരുമിച്ചിട്ട് എനിക്ക് കേറിയത് ആ കഴിഞ്ഞ മാസം നിന്റെ മൂവായിരത്തി അറുനൂറ് രൂപ ടാക്സ് പിടിച്ചിട്ട്
ആഹ
ഏഹ ആയിരത്തി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ
ആഹ
അക്കൗണ്ടേക്ക് വരാനുള്ള എമൗണ്ട് ശരിക്കും
ആഹ
പക്ഷെ എനിക്ക് രണ്ടായിരത്തി ചെല്ലാനും രണ്ടായിരത്തി അല്ല രണ്ടായിരത്തിന്റെ മുകളില് എനിക്ക് വന്നു ശരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന ആണ് ശരിക്കും ആപ്പ് കാണിച്ചത്
ആഹ്
ടാക്സ് പിടിച്ച് ബാക്കിയുള്ള എമൗണ്ട്
ആഹ് ആഹ്
പക്ഷെ എനിക്ക് അയ്ന്റെ കൂടുതൽ കിട്ടി അതെന്താച്ച ഇബൽ പെന്റിങ് പി വെച്ചുന്നതൊക്കെ കൂടിയിട്ട് തരുന്നതാണേ
അതല്ലേ ആഹ് അങ്ങനെ കിട്ട തന്നെ നല്ലത് നമുക്ക് നൂറോ ഇരുന്നൂറും കിട്ടും നൂറ ഇരുന്നൂറും വരുന്നതൊക്കെയ നല്ലത് ഇങ്ങനെ ഒരു എമൗണ്ട് ഒന്നിച്ച് വരിയാണെങ്കിൽ അതും നല്ലതന്നെ
അതാ നല്ലത് അപ്പൊ നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരുരഞ്ഞൂറ് രൂപക്കോ ഒരുര നന്നൂറ് രൂപ മുന്നൂറ് രൂപക്കോ ഒക്കെ
നൂർ പേർ
മെയിന്റെയിൻ ചെയ്ത് പോവ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുവല്ലോ ഐഡി കട്ടാവുല്ല
ആഹ് അല്ലടി നൂറ് രൂപക്കെ അടിക്കുമ്പോ ഏഴ് ബീ വിയ കയറ നൂറ് ബീ വിക്ക് കഴ്യുമ്പോ
നൂറ് പി വിക്ക്ൊക്കെ ചെയ്യുമ്പോ ഏഴ രൂപൊക്ക കട്ടുള്ളൂ കാരണം നൂറ് പോയിന്റിന്റെ പത്ത് ശതമാനം നമുക്ക് കിട്ടും അപ്പൊ കദേശം പത്ത് രൂപ പക്ഷെ നമ്മൾ ഈ നൂറ് ഈ ബാഗെടുക്കും സോപ്പ്് അങ്ങനെൊക്കെല്ലേ വ കുറഞ്ഞതൊക്കെ നമ്മൾ എടുക്കണുന്നത് നൂർ പി വി ക്ക് അപ്പൊ എഴപ ണ്ടാവൂ പത്തൂർപ്യോന്നണ്ടാവില്ല നൂറു പി വി ക്ക് പത്ത് രൂപയാണ് കണക്ക്
ആഹ് ശരി
നമ്മള് ഏർ ശരിക്ക് താഴെ ആരുല്ല വിചാരിച്ചോ
പോവും മുന്നൂറ് പോവ പിക്കെടിക്കലള്ളൂ ഇട സേവത
അതെ അത്രേല്ലേ അടിച്ചിരുന്നുള്ളൂ പണ്ടോർമണ്ട കട്ടാവാതിരിക്കാന്േ
ഉം ഉം
നീ പിന്നെ ഞാൻന്റെനാത്തുന്റെന്ന് ഒരു സാധനം കൊടുന്നരില തുടങ്ങിയ ശേഷംല്ലയ്യ ഒന്ന് ആക്റ്റീവായത്
അതെ അതെ ഉം
അതുവരെ എനിക്ക് എടുക്കാൻ സൗകര്യം ഇല്ല ഷോപ്പ് പ്രശ്നണ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ
ഉം പിന്നെഇയ്യ് ഇങ്ങനെ സഹായിക്ക
പിന്നെ എന്തായാലും നോക്കിയോൊക്കെ സീരിയസ് ആയിട്ട് ചെയ്തോക്കെ കാര്യം തന്നെയാണ് നമ്മള് പലതുള്ളി പെരുവള്ള എന്ന് പറഞ്ഞ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടുന്നത് കുറഞ്ഞാലും നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും
ഉം ഉം
അപ്പൊ നമ്മള് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്ക പിന്നെ നമ്മുക്ക് വലിയ ചെലവൊന്നുല്ലല്ലോ പൈസക്ക് നമ്മുക്ക് ഓർഡർ എടുക്ക പൈസ ഓടുല്ല റോൾ ചെയ്തിട്ട് വാങ്ങ ആ സാധനം അവർക്ക് കൊടുക്കുമ്പോ അവര് പൈസ അങ്ട്ട് തരുല്ലോ അങ്ങനെ ചെയ്യണം അല്ലാണ്ട് നമ്മൾ ബാധ്യതാക്കി ചെയ്യുമ്പോ
ആടി ഓർഡർ കിട്ടാണ് എക്കെപ്പോഴും സാധനങ്ങളോവിടെ ഇരിക്കണ്ട് കുറച്ചും കൂടിയ കന്നു ആദ്യം കൂടുന്നേരത്തെ
അതെല്ലേ അതൊെക്കെങ്ങനെലും സ്റ്റാറ്റസ് ഇട്ട്ഓരോരുത്തരു പേഴസണ പോയ് ചോയ്ച്ചിട്ട നമ്മ തൊള്ളൽ ത്തെ വള്ളംറ്റ വറ്റു മാത്രം ന്നാലും ചോയ്ച്ചോണ്ടേ ഇരിക്ക അപ്പൊ അവര്ടു നമ്മളെപ്പോഴും സീരം നമ്മുടെ നാണല്ലാണ്ട് ചോയ്ച്ചോണ്ടരിക്ക
മുടി വാങ്ങാന്ന് അന്നാ വാങ്ങാതിരുന്ന നന്നായി അര കിലോൻന്റെേ വേടിച്ചിട്ട് ആപ്പണ്ണിന്റെ അടുത്ന്ന് അര കിലോന്റെ ഒന്നേടിച്ചോള്ളൂ രണ്ടെണ്ണം കൊടുന്ന്
ആഹ് അതല്ലേ
ഉം ഞാനാണ് ഇത്ര വില കൂടിയത് ഉപയോഗ ഒരു പേടിയാ ഇപ്പത്തെ അവസ്ഥയില് അപ്പൊ ഞൻ എടു
ആഹ് ശരിെന്നേ നമ്മക്ക് ഒരു പേടിനെ പിന്നെ വല കുറഞ്ഞത് പിന്നെടീ ഈ റെബിറ്റോക്ക് എഴുപത്തിമൂന്ന് രൂപയാണ് അഞ്ഞൂറിന് പക്ഷെ ഈ ഉജാല സോപ്പുമ്പോടി ഇല്ലേ ഈ ഉജാല സോപ്പുംപടി മേടിക്കണവർക്ക് എന്താണ് ബിസ് ഇല്ലേ ബിസ് എന്ന് പറഞ്ഞട്ട ഒരുൊപ്പ മുൊടി ഉണ്ടല്ലോ നമ്മളെ
അതുണ്ട് ആ
ആ അത് പക്ഷെ മറ്റേ ൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലട്ടോ
ആ പക്ഷെ ബി ഉജാലടെ അത്രയ്ക്ക് വരുമോ ബിസ്
പക്ഷെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഏകദേശം ഒരേ റേറ്റ് ആണ്
ആഹ റേറ്റ് ഒക്കെയാണ് പക്ഷെ എന്താണ് ഇത് പറ്റൂലല്ലോ
പക്ഷെ കോളിറ്റിണ്ട്
ക്വാളിറ്റി ആ ഉജാലട ക്വാളിറ്റി ഉണ്ടോ
അതന്നെ വഞ്ഞ ക്വാളിറ്റി ഉണ്ടത് നമ്മളതന്താറിയ അത് അതിന്റെറ ഒരു സ്മെല്ല് ഓ ഓർഗാനിക് ആയൊണ്ട് ഉജാലയുടെ അത്ര നല്ല മല്ലാന്ന് മാത്രം പക്ഷെ പദിം ക്ലീനിംങ്ങും ഒക്കെ അടിപൊളിയ നമ്മൾ ഉജാലയുടെ പറഞ്ഞില്ലെങ്കിൽ അയ്ൽ ത് എന്ത് മണത്തിന് ഇത് കൂട്ടണോണ്ടേ
ഏ വിളിക്കട്ടോ വിളിക്ക വിളിക്ക
ആഹ് ആയിക്കോട്ടെ അയിക്കോട്ടെ ഓക്കട്ടാ ശരി എന്നാ
ആ